പ്പൊ, ആഹ് എന്താണ് വിശേഷൊക്കെ കൊഴപ്പന്നുല്ല നല്ല വിശേഷം. ഹ്മ്മ് ഭ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ച് കെടക്കാൻ നിക്ക ഇങ്ങളോ
ആഹ് ഞാനും ഭക്ഷണൊക്കെ കഴിക്കലഴിഞ്ഞ് ഇനിപ്പോ കട്ക്കണം ഒറങ്ങൊന്നില്ലട്ടാ ഒ ഒറങ്ങാൻ നേരാവുമ്പോ ഒറങ്ങു
ഏഹ്
അപ്പോ വെറുതെ ഫോണ് ആഹ് ഫോണിലൊക്കെ ഇരുന്ന് കളിക്കും പിന്നാ പരിചയക്കാർക്കൊക്കെ ഒന്ന് വിളക്കും ഈ സമയത്തല്ലേ നമ്മളൊന്ന് ഇതായിട്ട് ഇരിക്കുന്നൊന്ന്, ഹ്മ്മ് അതന്നെ എന്താ ഭക്ഷണെന്താ കഴിക്ക്ന്നെ
ഭക്ഷണം ചപ്പാത്തിയാ കഴിച്ചേ ചപ്പാത്തി മീൻകറി നിങ്ങളെന്താ കയിച്ചേ
ആഹ്, നെയ്ച്ചോറാണ് നെയ്ച്ചോറും എറച്ചി കറിം.
ശെരി
പിന്നെ പള്ളിക്കന്ന് ചോറ് കിട്ടിലെന്നോ നെയ്ച്ചോറ് ഇന്നലായിരുന്നു കിട്ടേണ്ടത് മുഹറം പത്തിന്റെ
ആണോ ഇന്നാലല്ലേ പിന്നെങ്ങനെ ഇന്ന് കിട്ടിയേ
ആഹ് ആവോ എന്താന്നറീല്ല അവരെല്ലാ കൊല്ലം അങ്ങനെ തന്നെ ചെയ്യല് മുഹറം പത്ത് അങ്ങനെ തന്നെ ചെയ്യല് പക്ഷെ ഇപ്രാവശ്യം എന്താ പിറ്റിയ ദിവസായി ഇന്നലെ ജുമുഅ ഇല്ലതാണ് തോന്നണ്ട് നേരം വൈകി
ആഹ് ചെൽപ്പം അത്തോണ്ടെക്കാരം ഇന്നലെ വെള്ളിയാഴ്ച്ച ആയതൊണ്ടാവും പിന്നെ ശെനിയാഴ്ച്ച ആഹ് ശെരി ആഹ് ആഹ്.
ഹ്മ്മ്
വീട്ട്ലാരൊക്കെണ്ട്
വീട്ടില് ഇവടെ ഉമ്മേം ഉപ്പണ്ട്. പിന്നെ അനിയന്റെ ഭാര്യണ്ട് അനിയൻ ഗൾഫിലാണ്.
ആഹ് അപ്പ ഇങ്ങളെ ഹസ്ബന്റൊ
ഏഹ്
നിങ്ങളെ ഹസ്ബന്റൊ?
ഇന്റെ ഹസ്ബൻഡ് ഇപ്പോ ഉസ്താദായിട്ട് വർക്കെയ്യാ നാട്ടിലല്ല ഇവല്ല വേറെ ഇതില്
ഏഹ് അത് ശെരി അപ്പ എന്നാ എന്നാ ലീവൊക്കെ കിട്ടാ
ലീവ് മാസത്തില് രണ്ട് ലീവാ ബുധനാഴ്ച്ച വന്നഴിഞ്ഞാലാള് വെള്ളിയാഴ്ച്ച പോവും ബുധനാഴ്ച്ച രാത്രിയൊക്കെ ആവും രണ്ട് മദ്രസേൽ പഠിപ്പിക്കണ്ട് അപ്പൊ വൈകി ഒര് മദ്രസെലുണ്ട് ക കാലത്ത് വേറെ മദ്രസേല് അപ്പ വൈകിട്ട് മദ്രസ അപ്പ കഴിയാ ഏഹ് നാല് മണിക്ക് തൊടങ്ങി കഴിഞ്ഞാല് ആറര ആവുത്രെ കഴിയണം അത് കഴിഞ്ഞിട്ട് വരുമ്പോ ഏകദേശം ഒര് പത്ത് ഇങ്ങട്ട് എത്തുമ്പള് ട്രെയിനിലാ വരാ മൂപ്പര് ബസ്സില് വന്നിട്ട് പിന്നങ്ങനെ ട്രെയിനില് കേറിട്ട് ഇങ്ങട്ട് വരും കോഴിക്കോട്
ആഹ് ആഹ് കോഴിക്കോട് വരെ ട്രെയിനില് വരല്ലേ
ആഹ് അപ്പൊ കൊറച്ച് നേ നേരാവും പിടിക്കാൻ. പിന്ന ഒരു വ്യാഴാഴ്ച്ച ഒരു ദിവസം ണ്ടാവും ന്നർഞ്ഞിട്ടില്ലേ പിന്ന വെള്ളിയാഴ്ച ജുമാ കഴിഞങ്ങോട്ട് പോകും ഉം അങ്ങനെ
അത് കുട്ടികാളൊക്കെ?
കുട്ടികാള് ഒരാളുണ്ടിവിട ഒരാളുണ്ട് ഒരാളായിട്ടൊള്ളൂ മൂന്ന് മൂന്നര വയസ്സായി ആഹ് ആഹ് ഞാ അൻ ആഹ് അംഗനവാടി പോവും ഇന്ന് പോയി ആ ഇന്ന് പോവലുണ്ടങ്കണവാടിക്ക് മടി ഒക്കെണ്ട് എന്നാലും പോവും ആ എണിക്കുമ്പള്ളാ മടിന്നെള്ളൂ പിന്നെ
ആഹ്
ആഹ് ഇങ്ങളെ മക്കളെന്ത ചെയ്യുന്നു
ആ ഓനു ഇതേ പോൽതെന്നെ മൂന്നര വയസ്സേ ആയിട്ടള്ളു അംഗനവാടിപോവ
ആ ഏത് മാസെ ബർത്ത്ഡേ വരണ് ഏത് മാസത്തിലാ ജനിച്ച് പിന്നെ സെപ്റ്റംബർ ഇരുപത്തെട്ടാന്തി
ആഹ് ശെരി രണ്ട് മാസത്തിന് മൂത്തെല്ലേ
ആഹ്
ഉം വര് നവമ്പർ ഒന്നാതീയാണ് കേരള പിറവീന്റന്ന്
ആഹ് ഡേറ്റ് ആഹ് അങ്ങനെ
ഒരാളന്നെള്ളൂ
അല്ലാ രണ്ടാൾക്കാര് ച്വയ്ങ്സ
ആഹ്
നോക്ക തല്ലൂഡോ?
ആഹ് വയക്കൊക്കെ ഉണ്ട് ചെലപ്പോ നല്ല സ്നേഹോണ് വഴക്കാണ് രണ്ടും കൂടിയാണ് ആ പെൺകുട്ടിയാള്
ഉം ആഹ് പെൺകുട്ടികളാവുമ്പോ വല്യ തല്ലുണ്ടാവില്ല ആൺകുട്ടികളാവുമള തല്ല്
അതന്നെ എന്നാലും ഉണ്ട് കച്ചറൊക്കെ അത്ര തീരെ ഇല്ലായി ഒന്നുല്ല. മുടി
സ്വന്തം അനിയത്തിടെ അ ഞങ്ങള് രണ്ടാൾ കല്യാണം കഴിഞ്ഞ തന്നെ ഞങ്ങള് ട്വിൻസ്സാണ് ഇരട്ടകളാണ് ഞങ്ങള് അപ്പൊ ഞങ്ങള കല്യാണം ക ഒരു മാസത്തെ വ്യത്യാസത്തില ഞങ്ങൾടെ കല്യാണം കഴ്ഞ്ഞത് അപ്പൊ പ്രസവി ച്ചതും ഇന്റെ ഞാൻ പ്രസവിച്ചിട്ട് അമ്പത്താറിന്റെ അന്നാണ് അവളും പ്രസവിച്ചത് അപ്പൊം ആ കാണുമ്പോ കാഴ്ചയിൽ രണ്ടോ രണ്ട് കുട്ടികളും ഒരേ പോലെ ഏ വലുപ്പൊക്കെ ഒരേപോലെ തന്നെ നല്ലതല്ലോട്ടാ രണ്ടാളും ഇപ്പൊ നിർത്താൻല്ലാത അവൾക്ക്പ്പെങ്കുട്ടി ഇക്കാങ്കുട്ടി നല്ലതല്ലോ രണ്ടാളും കൂടി
അത് ശരി ഓഹോ
ഉം പല ആ അപ്പൊ വീട്ടില് പോവാന്ന് രണ്ടാക്ക് ഒരുമിച്ച് നിക്കാൻ പറ്റൂല അമ്മാതിരി തല്ലുണ്ടാവു ഇവൻ എന്റെ മോൻക്കാട്ട കൊറച്ച്
ആഹ് അൺ കുട്ടിം കൂടി ആവുമ്പോ കൊർച്ചും കൂടി ഒരു വാശി കൂടും അതാവും
ഉം അവക്ക്ന്ന വാശില്ല പക്ഷെ ഉം ഉപദ്രവിക്കും വേക്ക
ആഹ്
കാട്ടല് കൂടുതല, അടി പിടി കടി അതൊക്കെ തന്നെ പണി
എല്ലാരിം അവസ്ഥ അതന്നേ
ഉം അപ്പ ഞങ്ങ രണ്ടാളും ഒരുമിച്ച് നിക്കാൻ പോവലല്ല വീട്ടിക്ക് ഉപ്പാക്കത ഇപ്പക്കെ ഇവരെ ക കരച്ചില് കണ്ടാ തന്നെ താവും വെഷമാവും അപ്പൊ ഞങ്ങള് ഇവര് തല്ലൂടുമ്പോ ഞങ്ങളെ പിടിച്ചടിക്കും
ആഹ്
അത് ആഹ് പ്പ പറയും പ്പ ങ്ങെ രണ്ടാളൊരുമിച്ച് വരണ്ടാ നിക്കാൻ ഒരാള് പോയിട്ട് ഒരാള് വന്നാ മതി
ആഹ് അപ്പൊ വീട്ടി രണ്ടാക്കും ഒരുമിച്ച് നിക്കാൻ സമയം കിട്ടൂലല്ലേ അങ്ങനെ ആവുമ്പോ
ഇല്ലഞ അവള് പോ പോവാൻ രണ്ടീസം ഉള്ളപ്പോ ഞാൻ പോവും ഒരു രണ്ടീസൊക്കെ ഒരുമിച്ച് നിക്ക കൊറച്ചു നേരൊക്കെ ഇവര് നന്നായി കളിക്കും, കളിക്ക ആഹ് വമ്മാതിരി കച്ചറ, ഞാനര്തി കൊർച്ച് പ്രായം കഴിഞ്ഞാ മാറുന്ന് കൊറച്ച് പ്രായം കഴിഞ്ഞ ത് മാറുംന്ന് വിചാരിച്ചു, പിന്നെത് ഇതന്നെ പണി പക്ഷെ വേറെള്ള കുട്ടികളായിട്ടിവര് കൊഴപ്പില്ല ഇവര് തമ്മി തമ്മിലാണ് പ്രശ്നം വേറെള്ളവരായിട്ടിവര് കളിക്കും
ഉം അഹ് ശരി നിട്ട് ഉച്ചക്കെന്തെ കറി ഫുഡ് ഒക്കെ ഉണ്ടാക്കി
ആ നയ്ച്ചോറും എർച്ചിക്കറിം ണ്ടാക്കി
ആഹ് അപ്പം നെയ്ചോർ രാത്രി വൈകുന്നേരത്തിനല്ലേ കിട്ടിയത്
അല്ലല്ല ഉച്ചകന്നെ കിട്ടി കാലത്ത് കിട്ടി ഉം അപ്പൊ പിന്നെ വ പിന്നെ വേറെ വെക്കണ്ടല്ലോ ബാക്കി ണ്ടാവും ലോ ചൂടാക്കിട്ടത് കഴിച്ച്
ആ അപ്പൊ ഈ രണ്ടു നേരൊക്കെ എല്ലാർക്കും കഴിക്കാണ്ടാവുവോ
ഞങ്ങളയ്ന് വിടെ ഉപ്പേം മ്മേം ഞങ്ങ രണ്ടു പെൺകുട്ടികളും തന്നൊള്ളു. അനിയ ഏ അനിയന്റെ ഭാര്യയും ഞാനും ഇവിടെ രണ്ട് മക്കളന്നെ ഒള്ളു ആൺ കുട്ട്യാള്, ഞാനാണിപ്പോ മൂത്തത് ഞാനാ
അതെ
അവള്ക്ക് കുട്ടികളായിട്ടില്ല, പ്പം കഴഞ്ഞിട്ടുള്ളു കല്യാണം ഒരു മാസായി കല്യണം കഴിഞ്ഞിട്ട്. പ്പ അവൻ പോവേം ചെയ്ത്. പ്പ ഞാൻ കുട്ടിയളെ നോ. ട്ടില്ല ഞങ്ങൾ നാലാളെന്നെ ഒള്ളു
ആഹ്
ഉം ഇങ്ങളോടെത്രാളുണ്ട്
ഇന്റോടെ ഞാനിപ്പോ ഇന്റെ വീട്ടിലാ എന്റെ വീട്ടക്ക് വരുന്ന ഇവിടെ ഞങ്ങൾക് മൂന്ന് പെണ്ണും ഒരാണും ആണ്
ആഹ് എപ്പഴാ ങൾ ഒർങ്ങല്, ഒർ ക്കം വരുന്നുണ്ടോ ഒർങ്ങലെപ്പളാ
കൊർച്ച് നേരം വെകിരുന്നു അതോണ്ട്ങ്ങനെ ഒരു കള്ളുട്ച്ച പോലെയാണ് പ്പത്തവസ്ഥ
ആഹ് നേരത്തൊറങ്ങും തോന്ന്ണ്ല്ലേ?
ആഹ് ന്നൊറക്കം വരുന്നുണ്ട് ഞാന് ഇല്ല ഉച്ചക്കൊന്നും ഒർങ്ങലില്ല രാത്രി മാത്രേ ഒർങ്ങലുള്ളു
ഞാനുച്ചക്ക് കെടന്നൊർങ്ങലുണ്ട് ഇപ്പൊ മോൻപ്പം നെഴ്സറി പോണ കാരണേ അവന് മൂന്നരാമ്പത്തിന് വരു ഓന്റൊർക്ക് കയ്ഞ്ഞിട്ട് ഞമ്മളുപണികളൊക്കെ കഴിഞ്ഞിട്ടൊർങ്ങണ സമയാ ഏ ചോറയ്ക്കല് കഴിഞ്ഞിട്ട് പിന്നെ അവനെ വിളിക്കാൻ പോവാൻ മറക്കും ഒറക്കത്തി വിട്ടാ പിന്നെ പറ്റൂല
ആഹ് അങ്ങൻതന്നെ പ്പൊ
ഉം സമയം കിട്ട്ല്ല ചെല ഇന്റെ വീട്ടി പോയാ പിന്നെ കൊഴപ്പല്ല അവിടെ ഉമ്മ ആരെലൊക്കെ നോക്കോ?
ആഹ് ആഹ് ങ്ങൾ വീട്ടിക്ക് വരോ ങ്ങളെ വീട്ട്ക്ക് വിരുന്ന് പോയാ പിന്നെ അംഗൻവാടിക്ക്
ഇല്ല പോവലില്ല
ഉം
ഞാൻ പോയിറ്റൊരാഴ്ച്ച ചെൽപ്പം
ഊം ഞാനിപ്പോ എന്റെ വീടും
സ്കൂളി ചേർത്തിയലല്ലെ പ്രശ്നം അംഗനവാടി വല്യ കൊഴപ്പൊന്നുല്ല
അത് തന്നെ
ല്ലെങ്കി കൊഴപ്പൊന്നുല്ല
ഉം ഉം ഇന്റെ വീട് പിന്നെ എടുത്താ ഏ
ആഹ് ഞങ്ങളും അടുത്തന്നെ ഒരു പഞ്ചായത്ത്ന്നെ ഞങ്ങള വീട്
ക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ അതോണ്ട് അവിടന്നും ഇവ്ടുന്നു ഒക്കെ പോവ
ആഹ് ന്നിത് നടക്കാനില്ല നടക്കാനല്ല ഒരു പഞ്ചായത്തില്ലന്നെയൊള്ളു ഒരോട്ടൊറക്ഷക്കൊരു നൂറുപ്യയുടെ വഴിയുണ്ട്
ആഹ് അത്രക്കെണ്ട് ല്ലേ
ആഹ് അത്രണ്ട്
എ മിനിമം ചാർജെള്ളു മുപ്പറുപ്യ
ആഹ് വട കറന്റും പോയി വടൊക്കെ എടക്കെടക്ക് പോവ്ണ്ട് കറൻറ്
എന്റെ സൗണ്ട് കേട്ടിട്ട് നിങ്ങക്ക് ഞാനിപ്പൊറങ്ങുന്നു തോന്നുണ്ടാവുല്ലേ?
പ്പം വന്ന പോലെയുള്ളൊരു വർത്താനായി തോന്നി.
ഉഹുഹു ന്നിട്ട് പിന്നെന്തൊക്കെ ശ് ശേഷങ്ങള്? നാളെന്താ ന്താ ച് ചായക്ക് കടി ണ്ടാക്ക?
നാള നാളെ നേരം വെള്ളുത്തിട്ടായിരിക്കും ഞാൻ തീരുമാനിക്ക ചായടെ കടി അതാണ് ഒരു വല്ല്യേ ഒരു പ്രശ്നം
ആഹ് രാത്രി കെടക്കുമ്പോഴേക്കു പ്പ നാളെന്ത്ണ്ടാക്കു ന്തെല്ലാർക്കും.
അഅ് ഒരരമണിക്കൂറ് കഴിയണം ചർച്ച ചെയ്ത് കയ്യെണങ്കില് ഊം
പിന്നെന്തൊക്ക ജോലി പൊ ജോലി ചെയ്യ്ണ്ടോ എന്തെങ്കിലും?
ഇല്ലല്ല ഞാം ജോലിക്കൊന്നും പോവല്ല വീട്ടിലിരിക്കെന്ന
എങ്ങനെ?
വീട്ടിലിരിക്കണ് ജോലിക്കൊന്നും പോണ്‌ല
ഉം അത് ശരി എന്താ പഠിച്ചത് പ്ലസ്റ്റു വരെ.
ആഹ് പ്ലസ്റ്റു ഇങ്ങള് എന്തിനേലും പോവുണ്ടോ
ഇല്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്ണ്ട് ഞാന് സൈക്കോളജി കഴിഞ്ഞതാ ആഹ് നോക്ക്ണ് ണ്ട് ഉം
ഉം ആഹ് എടുക്കല്ലോ പൊറത്തൊക്കെ പോവലുണ്ടാ ടൂറൊക്കെ പോവലുണ്ടോ
ആഹ് ആഹ് പോല്ണ്ട്
ആഹ് പോലല്ലാ പോവലുണ്ടോ പൊർത്ത്ക്ക് ടൂർ കറങ്ങാനൊക്കെ
ഉം പോവാലുണ്ട് കറങ്ങാനൊക്കെ പോവലുണ്ട് ഇനിപ്പൊ പ്ലാൻ ചെയ്തിക്ക്ണ് എന്തെങ്കിലും ഫ്രീ എന്ന ദിവസം കെ എസ് ആർ ടി സി പോവാനേ
ആഹ് ആഹ് ഒരുസം എന്നാൽ ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കാ ഒരു കോള് വര്ണ്ട് ശരിട്ടാ
ഉം